സ്പോ
ആഹ് ഹലോ
ആഹ്
കേൾക്ൺല്ലേ
ആഹ് കേൾക്ക്ണ്ട്
ന്തൊക്കെ
ന്തൊക്കെ സുഖായി പോണു നല്ല മഴാ
ഉം നല്ല മഴേൺല്ലേ രണ്ട് മൂന്ന് ദിവസായിപ്പ മഴ തൊടങ്ങീട്ട് ചെലേ ജില്ലേലൊക്കെ അവധിയാണല്ലോ സ്കൂൾനക്കെ
ഉം വയ്നാട് ഉരുൾപൊട്ടലല്ലേ
ആഹ് ആഹ് ആഹ് പിന്നെ ട്ടില്ല ഞങ്ങള് ഹോസ്പിറ്റൽലാണ് അപ്പൊ ഭഷണം കൊട്ന്നിട്ടില്ല കൊണ്ടര്ട്ടെ കഞ്ഞി കുടിച്ചപ്പോൾ തന്നെ കൊറേ നേരം എഞ് പതിന്ന് മണിക്കെയി
എന്താ ആശുപത്രീല് അഡ്മിറ്റാ
ആഹ് റ്റും പ്രസവ ആഹ് പ്രസയിച്ച് മിഞ്ഞാന്ന് പ്രസവിച്ചെണ്
ആഹ് എന്ത് കുട്ടിയാ ആൺകു ആഹ് എന്ത് കുട്ടിയാ
ആൺകുട്ടി യാണ്
ആഹ്
ബില്ലടിക്കലും തൊക്കെ കയ് ഉം നല്ല മഴേന്ന് ബില്ലടി ക്കൊലൊക്കെ ക്കഴിഞ്ഞ് പോവുമ്പ ൾക്ക്ന് നാല്മണിയാവും പറഞ്ഞ് സിസ്റ്റ
ആഹ് ആഹ്
അതെന്താ ങ്ങളെ ചോർന്നെല്ലാം കഴിഞ്ഞോ
ആഹ് ഭക്ഷ്ണം കഴിച്ച്
എന്താ സ്പെഷ്യലായിട്ടൊന്നുല്യാ
ഏനാ
സ്പെഷ്യലായിട്ടൊന്നുല്യാ
ആഹ ആഹ സദാ ചോറാ
സാധാ ആ സാധാ ചോറും കറിയും അങ്ങനെ
അ ശരി വേറെന്താണ് മ ക്കളൊക്കെ സ്കൂ പോയികാണുല്ലേ
ആ കുട്ടികള് സ്കൂളിൽ പോയി
ആഹ ആഹ്‌.
ഉം രണ്ട് കുട്ടികള് ര ചെറിയ ആള് ര വല് മൂ ഉ മൂത്താള് അഞ്ചാ ക്ലാസ്സില്
ആഹ്‌ ആഹ്‌ അടുത്തന്നെയണ സ്കൂളൊക്കെ
ആ അടുത്തന്നെ സ്കൂള്
പിന്നെ വണ്ടിയില് പോകേണ്ടി വരൂല അല്ലേ
ആഹ് വണ്ടിയില് പോണം
ആശ
അട് അന്ന് പറഞ്ഞാ ആഹ് നടക്കാല ദൂരള്ളൂ പക്ഷെ ഈ മെയിൻ റോഡയോണ്ട് റോഡൊന്നും മുറച്ച് ച് കടക്കാൻ വണ്ടികളല്ലേ
ആ അപ്പൊ പിന്നെ നടക്കാന് പിന്നെ കുട്ടിയുള്ന്നപ്പോ ആദ്യത്തെ പോരെയൊന്നും നടക്കലും ഇല്ലല്ലോ കുട്ടികള് ഉ എല്ലാരും വണ്ടീല്ലന്നെ ആവണ്ട സ്കൂൾ ബസ് ഉണ്ടാവൂല്ലേ
ഉം. ആഹ്‌ ആഹ്‌. പോണ്ടല്ല ഉ
ആഹ്‌ ആഹ്.
ചെറിയ ആള് പിന്നെ ഓട്ടോറിക്ഷയില് പോണം കൊറച്ച് ദൂരണ്ട് അല്ല ചെറുതല്ല മൂത്താള് ഉം ഉം.
പിന്നെന്താ പിന്നെ
ഹസ്ബന്റ് എന്താ സാധാ പണിന്നെ തേപ്പ് പണി
ആ ശരി
ഉം
വേറെന്തട്ട് ന വൈകുന്നേരത്തിനൊക്കെ ഫുഡൊക്കെ കച്ചോയ്ക്ക്
ഭയ പിെ ഫുഡ ഒന്നും ആക്കിട്ടില്ല
നന്നായിട്ട ലല്ലേ രാവില മഴ ആയതോണ്ടോ
മഴയേണ്ടതല്ല പൊതുവ അങ്ങനെ നന്നായിട്ട് വെക്കലില്ല
ഉ ശരി കു ചായക്കെന്താ
ചായക്ക് ഒന്നും ഉണ്ടാക്കിട്ടൊന്നുല്ല മറ്റേ എന്തെങ്കിലക്കെ ദോശ ഉണ്ട്. മാവുണ്ട് അതെന്തേലൊക്കെ ചെയ്യണം.
ആ ശരി എന്നും വേണോ കുട്ടികൾക്ക് എന്തെലും വരുമ്പോഴക്കിനൊക്കെ?
ഏയ് അങ്ങനെ നിർബന്ധം ഒന്നുല്ല ഇണ്ടെങ്കി ഉം അവര് പിന്നെ സ്കൂള് വിട്ട് കഴിഞ്ഞാ ചായ കൂടി കഴിഞ്ഞാ പിന്നെ ഒരു അഞ്ചുമണിആയാ ട്യൂഷന് പോവു
ആഹ് ആഹ്
ഉം അത് ഇനി ഏഴരക്കേ വരുള്ളും.
അഞ്ചാം ക്ലാസ്തേ മോനോ
അഞ്ചാം ക്ലാസും ആ രണ്ടു പേരും പോണ്ട് അ ജും രണ്ട രണ്ടാ ക്ലാസ്.
ഏ
ഉം ഉം
ഉം. അവിടെപ്പ ആരൊക്കെയാ അപ്പൊ ആശുപത്രിയില് നിക്കണേ?
ഞാനേഉള്ളൂ. പിന്നെ ഓളുടെ ഭർത്താവും ഉണ്ട്.
ആ അപ്പൊ നിങ്ങളടെ കുട്ടികളൊക്കെ?
എന്റെ കുട്ടികള് അവിടെ വീട്ടിലാണ്. അവിടെ അവരെ ഉപ്പയുണ്ട്. വീട്ടില് അപ്പം പിന്നെ കുട്ടികളെ അവിടെ നിക്കും. പിന്നെ ഞങ്ങടെ തറവാടൊക്കെ അടു തന്നെയാണ് തറവാടെക്കെ അടുത്തു തന്നെയാണ്. അപ്പൊ-
വല്യ കുട്ടികളാ?
വലിയ കുട്ടികള് പറഞ്ഞാല് വല്യരും ഉണ്ട് ചെറുതും ഉണ്ട് എല്ലാരു ഉണ്ട്.
ആഹ് ആഹ്
മുത്ത കുട്ടി വലിയ കുട്ടിയാണ്. ഓളെ കല്യാണം കഴിച്ചന്ന്.
ആഹ്
പിന്നെ മറ്റേ കുട്ടി പ്ലസ് ടു വിലാണ്. പിന്നത്തെ കുട്ടി പത്താം ക്ലാസ്സിലാണ്. പിന്നത്തെ കുട്ടി
കെ ജിയിലാണ് എല്ലാരും ഉണ്ട്. ചെറതും വലുതൊക്കെ ഉണ്ട്. ഹ
ആ അപ്പ പിന്നെ കൊഴപ്പൊന്നുമില്ലല്ലേ?
ആ ആ യ ചെറിയ കുട്ടിക്കാണ് ചെറിയ കുട്ടിക്ക് തന്നെ നാലര വയസായിട്ടുള്ളു ഓൾക്കാണ്
ആ ആഹ്
ഓള് പിന്നെ അവിടെ നിക്കും. മറ്റമറ്റ വരെക്കെ ഉണ്ടായതുകൊണ്ട്.
അപ്പൊ താത്തയുടെ ഉമ്മ, ഉപ്പയെക്കെ അപ്പൊ ഇവിടെ ഉമ്മ ഒന്നും ഇല്ല ഇങ്ങനെ നിക്കാന് നിങ്ങക്ക് സ്വന്തമായിട്ട് ഉമ്മ
ഉമ്മണ്ട് ഉമ്മാക്ക് സുഖല്ലാഞ്ഞിട്ട് ഉമ്മാക്ക് ഈ സ്റ്റോക്കിന്റെ പ്രശ്ന ണം പെട്ടെന്ന് വന്നതാ. ഉമ്മക്ക് ഒരു കാലിന് ഒരു ചെറുതായിട്ട് ഒരു ചവിട്ടിട്ടാത്ത പ്രശ്നുണ്ടായി. ബാലൻസിന്റെ അപ്പൊ
നിക്കാൻ കഴിയുല
ആ
അപ്പം പിന്നെ ഉമ്മ നിന്നില്ല. പിന്നെ ഓള് അവിടത്തെ ഉമ്മാക്കു നതന്നെ അയിനും കഴിയൂല. പിന്നെ മ ഓളെ മൂത്ത കുട്ടികളുണ്ട്. ഓരേയും നോക്കണം. അപ്പൊ പിന്നെ ഞാൻ നിക്ക വിചാരിച്ചാണ്ട്
വെറതൊക്കെ
ഇന്ന് ഇപ്പ ഡിസ്ചാർജ് ആവലാ നാ ലു മണി അഞ്ചുമണിയക്കെ ആവൂലേ പോകുമ്പോ?
നാലുമണിയൊക്കെ ആവും ഒരിടത്തരങ്ങനെ ഒര്തൊക്കെ ശരിയായി കിട്ടി പോകുമ്പോളക്കിനന് ആ രാവിലെ പോവൊക്കെ ചെയ്യും അപ്പൊ ഓൾക്ക് വയറ്റന്ന പോയിട്ടില്ലാരന്ന പറഞ്ഞ് ഡോക്ടർ വയറ്റന്നൊക്കെ പോയിട്ട് പോകാൻ ഗുളികൊക്കെ വെച്ചാണ്
മം സുഖപ്രസവ
ആഹ സുഖപ്രസവം സുഖപ്രസവം തന്നെയാണ് സുഖപ്രസവം നമ്മൾ പറയും പ്രസ ആഹ് അതപ്പോ അത് പറച്ചിലന്നെ ഇണ്ടാവു പ്രസവിചുമ്പോ ഇള എടങ്ങേറ് സുഖമാണോ അനുഭവിച്ച അനുഭവിക്കനോക്കലെ അറിയൂ
ഉം
പിന്നെ എന്താറിയ സിസേറിയൻ ആയാൽ പിന്നയും ബുദ്ധിമുട്ടാാണ് ഇത്പ്പ അപ്പം കഴിഞ്ഞാ കഴിഞ്ഞ് അത്ര ഉള്ളൂ -
ആഹ് പ്രസവം കഴിഞ്ഞ കഴിഞ്ഞ സിസേറിയൻ ആയ പിന്നെ ഒന്നിനും പറ്റല്ലോ-
ഉം അതന്നെ തിന്നാനും പറ്റൂല നടക്കാനും വെക്കൂല
തിന്നാനും പറ്റില്ല നടക്കാനും പറ്റില്ല ഒന്നിനും പറ്റില്ല.
അതന്നെ- ഉം അത് കുട്ടികൾക്ക് പാല കൊടുക്കൻ കൂടി കഴിയൂല-
ആഹ് കുട്ടി താടിയക്ക ഉണ്ട?
കുട്ടി വണ് വണ്ണക്കെ ഉണ്ടോ?
ആരുടെ?
ഇപ്പോ പ്രസവിച്ച കുട്ടി കുട്ട തടി തൂക്കുക ഉണ്ടോ?
ആഹ് ഏ്ഹ തൂക്കം അത് ശെരി തൂക്കം മോനെ രണ്ട് അഞ്ഞൂറ്- തൂക്കുണ്ടേന പ്രസയിച്ചന്നിട്ട് തൂക്കുണ്ട് ഇപ്പോ രണ്ട് മുന്നൂറ്റി എഴുപത അപ്പ അപ്പൊ ഒന്ന് കുട്ടിക്ക് വി സി ജി ഒക്കാന ഒന്നും പറ്റൂല- കുളിപ്പിക്കാനൊന്നും പറ്റൂല്ലന്ന് പറഞ്ഞന്ന് ഡോക്ടർ ഏഹ് അങ്ങനെ
ആദ്യ ആദ്യത്തെ പ്രസവ ആണോ?
അല്ല മൂന്നാമത്തോണ്-
ആഹ് അപ്പൊ ആ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാ?
ഓ അല്ലേ വലിയ കുട്ടി രണ്ടിലാണ് ആഹ് ചെറിയ കുട്ടി യു കെ ജിയിലാണ്- രണ്ടാമത്തെ
അവര് അവിടെ നിക്കുല്ലേ?
ആഹ് ര് ആഹ് ഉമ്മമ്മ ഉപ്പാന്റെ അമ്മ ഉണ്ട് ഓളെടുത്തു നിൽക്കും.
ആഹ്
വേറെ എന്തുഒണ്ട് ഹസ്ബൻഡ് ചോറിന് വരുമോ ഉച്ചക്ക് വരുമോ?
ഇല്ല ഇന്ന് പണിയില്ല പണി സാധനങ്ങള് കൊണ്ട നല്ല മഴയ അവിടക്കില്ലേ?
ഉണ്ട് മഴ ഉണ്ട് നല്ല മഴ ഞങ്ങള് പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ആയത കൊണ്ട് ഇവര് ഇവര ഉണ്ടാവില്ല എന്നല്ല മഴ പുറത്തക്കാട് നോക്കിയാ നല്ല മഴുണ്ട്
നല്ല മഴയാണ്.
ഉം ഉം.
പുറത്തേക്കിറങ്ങാൻ ഒരു കോളു ഇല്ല
അതന്നെ ഡ്രസ്സ് ഒന്നും ഉണങ്കി അതും കിട്ടൂലല്ലോ-
ഡ്രസ്സുകൾ ഉണങ്ങാൻ ഉണങ്ങിയ കിട്ടില്ല ഡ്രസ്സൊ തെരുമ്പീട്ടില്ല നല്ല മഴ പിന്നെ എല്ലാവരും സോപ്പുംപൊടീലൊക്കെന്നിട്ട് ഉം അയ്ന് മഴ ഒന്നിനും പറ്റുന്നില്ലേ
ഉം ഉം അതന്നെ.
ഉം ഇപ്പൊ വയനാട് ഉരുൾപൊട്ടലായിട്ട് അ അഞ്ചാളെ കാണാനില്ല അഞ്ചാള് മരിച്ചില്ലയോ-
ആഹ് ഞാന് അങ്ങന വർത്തെക്ക അങ്ങന നോക്കിട്ടില്ല-
ഇന്നലെ ഇണ്ടായത സംഭവം അത് -
ആഹ് അതെന്താ തുരങ്കത്തിന്റെ അവിടെ എന്തോ ആയതാണല്ലേ?
ഉം.
ആദ്യം കഴിഞ്ഞ വർഷം തന്ന അവ്ട നല്ല ഇത് വന്നല്ലോ-
ഉം ഉം ആണ് പേടിയാണ് മഴ പെയ്താലും പേടിയാണ് മഴ ഇല്ലെങ്കി
ഉം അതന്നെ മഴല്ലെങ്കിലും പേടിയാണ് നിങ്ങളത് എങ്ങന നെ മലേന്റെ ഏരിയൊക്കെ ആണോ?
മലേന്റെര് വന്ന ആ അങ്ങന അടുത്തല്ല എന്നാലും പേടിയാണ് കുന്നും പ്രദേശം തന്നെയാണ്
മ്മ് എന്തൊക്കെയാണാവ്വോ ഏതാലും ഇനിയിപ്പം ഇനി ഇങ്ങനൊള്ള കാലങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആകും
ആഹ് പിന്നെ പലേ ജില്ലകക്കൊന്നും സ്കൂള്ല്ലല്ലോ
ആഹ് പലേ ജി കൊറേ ജില്ലക്കവതിയ
ആഹ് പിന്നെ ഇനിയിപ്പോ മൂന്ന് മണിക്ക് എനിക്ക് സ്കൂൾക്ക് പോണം
ഇന്നെന്ത്ത മീറ്റിങ് ഒണ്ടോ
മീറ്റിങ്ങല്ല ഞാന് സ്കുള് വണ്ടീല് പോവ്ണ്ടെ ട്രിപ്പെ ഈ കുട്ടികളെ ആഹ് വണ്ടീല്
അതെന്താ കുട്ടികളെ
ആഹ് കെയറ്റാനും എറക്കാനൊക്കെ
ശരി അപ്പമക്കളെടുത്ത് ആള്ണ്ടാവോ ആ ശരി നിങ്ങള കുട്ടികള് വരുമ്പോ വീട്ടില് ഓല് വന്നാ ഒറ്റക്ക്നിക്ക്
ആഹ് അവര് അച്ഛനമ്മെണ്ടിവിടെ
ആഹ് ആഹ്
ഹസ്ബൻഡിന്റെ അച്ഛനമ്മേണ്ട് അതോണ്ട് ഇവിട നിക്കും ആഹ്
ഉം എന്നട്ട് പിന്നെ അത്ങ്ങള അടുത്തന്നെയാണോ
ആഹ്
എൽ അങ്ങനെ ചെറിയ സ്കൂളെക്കാരം എൽ കെ ജി യു കെ ജി അങ്ങന എന്തെങ്കിലു ആയിരിക്കുവല്ലേ
യു കെ ജി ഇണ്ട് പിന്നെ നാലു വെരെ ഉള്ളു ഒന്ന് തൊട്ടിട്ടെ നാല് വെരെ ഉള്ളൂ ഉം
ആഹ്
അത് പിന്നെ ആ കുട്ടികളെ ഇനി കൊണ്ടാക്കുവായിരിക്കും ഉം അത് രാവിലെ എട്ടെ മുക്കാൽന് പോയാ പത്ത് മണിക്ക് കഴിയും സ്കുള് പൂടുന്ന സമയത്ത്